ആ
എന്താ വിശേഷം
സുഖായിരിക്കണു അവിടെ ഈ ഫുഡ്‌
ഫുഡ് കഴിച്ചിട്ടില്ല നമ്മള് കഴിക്കാന ആവുണ്
ഇല്ലയ കഴിച്ചിട്ടില്ല
ഉം ഉം വീട്ടിൽ ആരൊക്കെ ഉണ്ട്
വീട്ടില് അച്ഛനമ്മ ഹസ്ബന്റ് രണ്ട് പിള്ളേര് ഞാന്
ആഹ ശരി പിള്ളേരൊക്കെ ക്ലാസിന് പോയാ ഉ ഇവിടെ മൂന്ന് പിള്ളേരും ഹസ്ബൻഡും പിള്ളേര് രണ്ടാള് സ്കൂള് പോയിട്ടുണ്ട് ഒരാൾ ഇവിടെ കളിക്കുന്നുണ്ട്
ഉ ഒരാള് ചെറുതാ ആവുലെ ആ ആ മറ്റവരൊക്കെ എത്ര ക്ലാസ്സില പഠിക്കുന്നത്
ആസ പഠിക്കണോ
രണ്ടാം ക്ലാസോ
അല്ല മൂന്നാം ക്ലാസ് പഠിക്കണം പറയാ
ആ ആ മാ കറി സാമ്പാർ മഴ ഇണ്ട അങ്ങടെ
ഉം ഉ
പെയ്യ്ത വെള്ളം യൊ അങ്ങ
ഓ വെള്ളം നിറയാന്ന് പറഞ്ഞാ ഞമ്മള ഇല്ല വെള്ളപ്പൊക്ക അങ്ങനെ ഇണ്ടാവൂലേ ഞമ്മളപ്പ താഴെ ഒരു പാടാണ് പാടത്തങ്ങനെ വെള്ളണ്ടക്കും നമുക്കൊന്നും അങ്ങനെ പ്രശ്നല്ല ഞമ്മൾ കൊറച്ച് മേലക്ക ആയിട്ടാണ് കുന്നമ്മക്കായിട്ടാണ്
ഉം പിന്നെ പനി ആ ഇവിടെ മഴ പിന്റെ വെള്ളം പാട പാടങ്ങളിലൊക്കെ നിറയും നല്ലത് വീടുക ഇടന്നും നറിഞ്ഞിട്ടില്ല ഉ പിന്നെ പിന്നെ എന്താ പിന്നെ മഴ കുറവാണല്ലോ കൊറഞ്ഞ മഴ അധികം പെയ്തിട്ടും ഇല്ലല്ലോ പനികളൊക്കെ കഴിഞ്ഞിട്ടി ഇരിക്കയാ
ആ പണികളൊക്കെ കഴിഞ്ഞോ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞട്ട് വീട്ടിൽ നിന്ന് പോകണം വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കണുന്നുണ്ട് അയിതിനുള്ള ഒരുക്കത്തില്ല്ല
വീടെ അടുത്ത സ്കൂള് പോ കുട്ടികൾ വന്നിട്ടോ
ആഹ കുട്ടികള് വന്നിട്ട് ഒരു മണിക്കൂർ
ആ അല്ല വീട അടുത്ത തന്നെയണോ ഒരു മണിക്കൂറള്ളൂ ആഹ അപ്പ ഇന്നന്നെ വരുവോ നാളെ നാളെ പറക്കണല്ലോല്ലേ
നളെ മഹർണുണ്ട് പിന്നെ നാളെ നാളെല്ല മറ്റന്ന് സ്കൂൾ ലീവ് അല്ലേ ഇപ്പ നാളെ വരണ നളെകൂ പോകാനെ നമ്മളൊക്കെ
നാളെ നാളെ സ്കൂളുണ്ടോ
നാളെ സ്കൂൾ ഉണ്ടോന്നുള്ളത്
ഇല്ലേ കലണ്ടറില് കലണ്ടറിില് ചുവപ്പ മഷിയാണ് കാണിക്കണ
ആഹ അപ്പൊ അത് ചെിലിയ കലണ്ടറിില് ചോ എന്താ വെ വെള്ളിയാഴ്ച ഉണ്ട് ചില കലണ്ടറിൽ വ്യാഴാഴ്ചയും കാണുന്നുണ്ട് എന്നാന്ന അറിയില്ല ഉ അല്ല ഓട്ടോ ഉണ്ട് ഓട്ടോ ഓട്ടോ ഒക്കെ പോകും ഉ ഉം ഞമ്മക്കിവിടെ അടുത്താണ് സ്കൂള് ഞമ്മക്കരു പാടം കേയറിയാൽ മതി പക്ഷെ നമ്മുക്ക് പാടത്ത് വെള്ളം കൂടൊണ്ട് നമ്മുക്ക് സ്കൂൾക്ക് പോകണമെങ്കിൽ ബുദ്ധിമുട്ടാ മക്കാല അപ്പൊ നമ്മള് പട്ട്രക്ഷ ക പറഞ്ഞു വിടും
ആഹ
എന്നട്ട എന്താ മക്കളൊക്കെ എത്രല്ലേ പഠിക്കണ
എനിക്ക് രണ്ട് കുട്ടി കുട്ടികൾ മൂത്തെ കുട്ടി അഞ്ചിൽ രണ്ടാമത്തെ കുട്ടി രണ്ടില്
ആഹ് ശരി
ഉം
ഉം എന്ത് മക്ക എന്ത് കുട്ടികളാ പെൺകുട്ടികളാ ആ കുട്ടികളാ
ഉ ആഹ
പിന്നെ ഹസ്ബൻഡന് എന്താ ജോലി
അസ്ബെൻഡിന കൺസെേഷൻ ത്തിന്റെ വൂൽ ഉ താത്താട ഹസ്ബൻഡ എന്ത കയില്
ആ അവര്താദാണ്
ആഹ പിന്നെ എന്താ കൃഷിയൊക്കെ ഉള്ളുണ്ടോ
കൃഷി ക കവുങ്ങും തെങ്ങും ഉണ്ട് നമ്മൾക്ക ഉള്ള കൃഷി
ആഹ വഈട്ടാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ
ആ ആ ആഹ കൊ്പളങ്ങ കയ എന്താ കയ്പ്പക്ക അങ്ങനെ കണ്ട ഉ ആഹ വീട്ടാവശ്യത്തിനൊക്കെ കിട്ടും നിങ്ങക്ക് എന്തെങ്കിലും കൃഷിുണ്ടോ
ഏ വിഷന്നല്ല വാ കുറച്ച് വാഴുണ്ട് വാഴത്തോട്ട് ഇങ്ങനെ കൊറച്ച് വിടെ ഇവിടെൊക്കെ ആയിട്ട്ങ്ങനെുന്നുണ്ട് പിന്നെ തെ അങ്ങനെയൊക്കെ തന്നെ ഉള്ള പിന്നെ പച്ചമുളക് അങ്ങനെയൊക്കെ ഇപ്പ മുഴക്കൻ അങ്ങതൊന്നും ഇണ്ട് ഉം ഹ
എങ്കിലൊക്കെ ഉണ്ടാക്ക കഴിഞ്ഞാലൊക്കൊക്കെ കാര്യം തന്നെയാണ്
ആഹ! കാര്യം തന്നെയാണ് ഉണ്ടാക്കിയല്ല അവനന്റെ ആവശ്യത്തിനൊക്കെ അട്ട ഉ പിന്നെ കുട്ടിെന്ത ചെയന ഉറങ്ങാ?
ഏയ്ഈ കുട്ടി അവിടെ കളിക്കണണ്ട് കുട്ടി ഹാപ്പി ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കി കള-
ഹ! ഹാ! ആ!.. കോടേന് വാശി പിടിക്കന്നില്ലേ
ഫോൺ നമ്മൾെവിടെ വെച്ചാും മൂന്നാൾക്കും ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല സോണ മറ്റ വല്ലണ്ടാളും ആ ഉ സോണ മറ്റല രണ്ടാളും പഠിക്കണ കാര്യത്തിന് എടുക്കൻ നല്ലാണ്ട് അല്ലാതെ ഫോൺ അങ്ങനെ എടുക്കാനൊന്നും പോവൂല
അതെന്തായാലും നല്ല കാര്യായി കാരണം ഇപ്പഴത്തെ കുട്ടികൾക്കൊന്നും ഫോണ ഇില്ലാണ്ട ഒരു ജീവിതല്ല
അതെ ആദ്യം ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം രണ്ടാളും ഫോണിെ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു പിന്നെ ഞൻ എന്തേട്ടോ ഞാന് ഞാൻ ഒരു- ദിവസം ഞാൻ പറഞ്ഞ അത് ശരിയാവോ അല്ലതന്ന് എനിക്ക അറിയില്ലായിരുന്നു പ- പക്ഷെ ഞാൻൊ ഒരു ദിവസം പറഞ്ഞ ഈ ആഴ്ച ഫോൺ എടുക്കാത്ത ആൾക്ക്- ഞാനൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് കാരണം അങ്ങനെ അവര് രണ്ടാളും ഒരേപോലെ മനസ- അനുസരിച്ചു അപ്പൊ ഞാൻ ആ ആഴ്ച ഗിഫ്റ്റ് കൊടുത്തു അതൊ ഒരു മാസാണ്ട് തു തുടർന്നു വലിയ ഗിഫ്റ്റ് ഒന്നും നമ്മളെന്ത് ഒക്കൂല പക്ഷെ നമ്മുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട നമ്മള പറ്റണത ആട്ടുള്ള ഗിഫ്റ്റ് കൊടുത്തപ്പോ ഒരു മാസം തുടർച്ചയായിട്ട് അങ്ങനെയ കൊടുത്ത അപ്പ അതിനൊരു തീരുമാനമായി ഇപ്പൊ പിന്നെ ഫോൺ എടുക്കൂല ഉ പിന്നെ ക്ലാസ്സുകൾ വരുന്ന സമയത്ത് ക്ലാസ്സൽ വിടണതൊക്കെ- ഫോണിലല്ല ഇപ്പ വരുന്ന അന് പിന്നെ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റൂില്ലല്ലോ അപ്പൊ അനെ ടുക്കുന്നല്ലാതെ അല്ലാതെ വേറള്ളത് കാണാനൊന്നും ഫോണ് എടുക്കൂല്ലെ
ആഹ! ആഹ!
എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യണ
എന്ത് എന്ത് അല്ല ഞാന് ചെറുതായിട്ടരു യ ട്യൂബ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒരു രണ്ട മൂന്ന് മാസയിട്ട് പിന്നെ ആഹ യൂട്യൂബ് ചാനല ഉണ്ട് പിന്നെ എന്താ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെറെ ഉണ്ട്
അ ജ
ആ ഓൺലൈൻ പ്രമോഷ പ്രൊമോഷൻ ആയിട്ടാണ് ചെയ്യണത് വീട്ടിലിറത്തൊന്നും പോണ്ട
ആഹ അ അ മറ്റേ ഈ പ്രോഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതാണോ?
ചെമ്മണൂർ സാറിന്റെ ഒരു പ്രൊജക്റ്റ് ആണത് അവര് കമ്പനിൽള്ളത് ഒരു ചാരിറ്റി പ്രവർ- വത്തനൊക്കെ ആയിട്ട് അങ്ങനെ ആ അ അത ഉ
എപ്പോഴും ചെയ്യണ്ടാവോ?
ഓ! അത് ചെയ്യണണ്ട്.
അല്ലെ വേറരു കൊറേ സ്റ്റാറ്റസ് വർക്കു ഉണ്ടാ പറഞ്ഞിട്ടില്ലേങ്ങനെ
ആ സ്റ്റാറ്റ് ഇത അങ്ങനെയല്ല ഇതെന്താ വച്ചാൽ ഇതില് ഞമ്മക്ക്- ഞമ്മള് ഇതരെ എന്താ പാർട്ട്ണർഷിപ്പ് എടുത്ത കഴിഞ്ഞാല് നമ്മക്ക് പിന്നെ അതില് ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ റാങ്ക് ഒക്കെ ആകുമ്പോ നമുക്കരു എന്താണ്- ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് രണ്ട് ലക്ഷത്തിന്റെ ഫ്രീ ആയിട്ട് കിട്ടണണ്ട് പിന്നെ ഒരുപാട് ക്രൈറ്റീരിയാസുകൾ ഞമ്മുക്ക ഇതിലുണ്ട് അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ വേറെള്ളൈ്മൊക്ക ഒന്നും ഞാൻ അങ്ങനെ നോക്കിട്ടില്ല പിന്നെ- ആ ആഹ! എ ആ അങ്ങനെ രണ്ടെണ്ണ അത്ങ്ങനെ കൊണ്ടൊണണ്ട് ചാനല് ഞാൻ ഇപ്പോ രണ്ട് മൂന്ന് മാസായിട്ടുള്ളൂ തുടങ്ങിയിട്ട്
ആ യൂട്യൂബ് ചാനലല്ലേ മ്
അയെല് പിന്നെ ചെലപ്പോ കുക്കിങ്ങും ചെലപ്പോ സ്റ്റോറീസും അങ്ങനെയെ ക്കെ ഇട്ടിട്ട് അങ്ങനെ പോവും
ആ സ്റ്റോറിട്ട് ട്ടെല്ലേ
മോട്ടി മോ പറഞ്ഞിട്ടില്ല ഞാൻ ഞാ ഇത് വരെ സൗണ്ട് കൊടുത്തിട്ടില്ലെനി എനിക്ക് സൗണ്ട് കൊടുക്കാനൊര് മടി ഞാന അങ്ങനെ സൗണ്ട് കൊടുത്തിട്ടില്ല ഇല്ല സൗണ്ട് കൊടുക്ക സൗ ഇല്ല സൗണ്ട് കൊടുക്കാതെ നമ്മള് അപ്പ എന്താ കുക്കിങ്ങ് ചെയ്യുമ്പോ അയിന് പാട്ട് കൊടുക്കും പാട്ട് കൊടുക്കാതെ ആ പാ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാ ഷോർട്ട് വീഡിയോ ആ ആ ഷോർട്ട് വീഡിയോ ചെയ്യണത് മ് അപ്പ എല്ലാരും ഇന്നോട് പറയ്ണ് ണ്ട് സൗണ്ട് കൊടുക്കാൻ പറയിണിണ്ട് പക്ഷെ എനിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ പബ്ലിക്കിലൊന്നും വന്നിട്ട് അങ്ങനെ സൗ ണ്ടൊന്നും കൊടുത്തിട്ടില്ല എവിടെയുംപോ പറയലില്ല ഒന്നും അപ്പൊ പിന്നെ എൻക്ക് ഇതൊരു മടി പിന്നെ മോട്ടി ഏ മോട്ടിവേഷൻ സ്റ്റോറികൾക്കൊക്കെ ഏ ഏ എന്ത്
സബ്സ്ക്രൈബ് എത്ര ഫോളോസ് അങ്ങനെക്കെ ഇണ്ടാൽണ്ടെല്ലെ
സബ്സ്ക്രൈബേഴസ് ആ നൂറ്റി പതിനാല് സബ്സ്ക്രൈബേഴ്സ് ആ ആ നൂറ്റി പതിനാല് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ആയിട്ടൊള്ളു ഇപ്പ രണ്ട മൂന്ന് മാസവ്ണൊള്ളൂ തൊടങ്ങിട്ട്
ആ നാപ്പതിന് എത്ര സസ്ക്രൈബ് അങ്ങനെയൊക്കെ വേണംന്നില്ലേ അങ്ങനെ
ആ ഞമ്മള് ഷോർട്ട് വീഡിയോട ആണെങ്കില് ആയിരം സസ് ആ സബ്സ്ക്രൈബേഴ്സ് ലോങ്ങ് വീഡിയോ ആണെ ഇട്ണെങ്കില് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴസ് പിന്നെ നാലായിരം വാച്ച് അവറ് അങ്ങനെ എന്തെക്കെ വേണം ഞാന് ന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് വെര്ണൊള്ളു അപ്പ ഇങ്ങനെ ഇബല് തൊടങ്ങിട്ട്ണ്ട് ഇതെന്നാ ക്ലിക് ആവ്ന്ന്ള്ളത് അറീ ലല്ലോ അപ്പൊ പിന്നെ അതു അല്ല ഞമ്മള് ങ്ങനെ വെർതെ വീട്ടില് ചടഞ്ഞ് മൂടി രിക്കല്ലേ അപ്പ ആ ഒരു ചടഞ്ഞു കൂടി ഇര്ത്തത്ത്ന്ന് നമ്മക്കൊരു മോചനം കി പോലെ വിചാരിച്ചിട്ട് ഹെ ഹ്
പിന്നെ ലൊരു
മ് മ് നിങ്ങളെന്തെലും ചെയ്യ്ണണ്ടോ വേറെ
ഞാന് വേറേന്നും ചെയ്യലൊന്നുല്ല ഞാന് ഇതേപോ
എ
മ് എ കുട്ടിളെ സ്കൂൾ ട്രിപ്പ് ഇണ്ടാവില്ലേ സ്കൂൾ വണ്ടി ആ അയില് പോണ് ണ്ട് ആ അങ്ങനെന്നെ സ്റ്റാറ്റസ് വർ ക്കൊക്കെ വന്നാല് ലെ അയിന് മ്മള് ആ ഓല് തര്ന്ന സ്റ്റാറ്റസ് ഇട് അത് ഇത്ര പോയിന്റ് ആയാലാണ് നമക്ക് പൈസ സ കിട്ട്ള്ളു കണ്ട് സ്റ്റാറ്റസ് വർക്ക് പോയിന്റ് അത് ഇത്ര പന്ത്രണ്ടായിരം പോയന്റൊ ക്കയാലോള്ളു നമുക്ക് എന്തെലൊക്കെ കി ട്ടൊള്ളു പിന്നെ അയിനെ എന്തേലും പ്രോഡക്റ്റ് ചെയ്താലൊക്കെ ക്യാഷ് ബാ ക്ക്‌ അങ്ങനെയൊക്കെ ഇണ്ട് ആ ട്ട് അങ്ങനെയൊക്കെ ഞാനൊന്നു ഇത് വരെ പ്രോഡക്ട്യ്ത്ട്ടൊന്നുല്ല ഞാൻ കൂടിയിട്ട് അധികായിട്ടൊന്നുല്ല
ഉം
ഉം
എന്ത്‌ മെന്നാ ക്ലിക്ക് ആവ്ന്ന് പറയാൻ പറ്റൂല
അഹും ശെരിയാണ് എന്തുകൊണ്ടാന്ന് ആ ശരി